ഹലോ ആഹ് കേക്കാം കേക്കാം. സുഖയല്ലേ ഞാനിവിടെ വീട് തൂത്തോണ്ടിക്കേണ്.
അതെന്തേ ഇത്ര വൈകി.
ഏഹ് തൂക്കാനാ.
ആഹ്
ഞാൻ രാവിലെ ഒരു വട്ടം തൂത്തതാ ഇപ്പം പിന്നെ ഒന്നൂടൊന്ന് തൂക്കാന്ന് വെച്ച്.
ആഹ് എന്ത് ഫുഡൊക്കെ കഴിച്ചില്ലേ?
ആഹ് ഫുഡ് കഴിച്ച്, അവിടെ ചേച്ചി കഴിച്ചോ?
ആഹ് കഴിച്ചു എന്താ കൂട്ടാന്?
തോരനും നിങ്ങടെ അവിടെ തോരന്. ഉപ്പേരിന്ന് അല്ലേ പറയണേ അതും. മീനും പുളിശ്ശേരിയും, പുളിശ്ശേരിക്ക് അവിടെ എന്താ പറയണേ.
പുൽശ്ശേരി എന്താണ് ഏതാ സാധന പറയ് അപ്പൊ പറഞ്ഞേരാ
ആഹ്
ഏതാണ്
എന്തോ
പുളി പുളിശ്ശേരിയായെന്താണ് പറയ് അപ്പൊ ഞാൻ പറഞ്ഞേരാ വ്ടെന്താ പറയാന്ന്
പുളിശ്ശേരീന്ന്റയുമ്പം നമ്മൾ ഈ മോരൊക്കെ ഒഴിച്ചിട്ട്
ആഹ്
ആ ന്നിട്ട് മോര് ഒഴിച്ചിട്ട് പിന്നെ കടുവറുത്ത്ട്ടൊയ്‌ക്ണത് മഞ്ഞപ്പൊടിയൊക്കെട്ട് മഞ്ഞ കളറിലിരിക്കും ആഹ് കറി പോലെ
മൊ വ്ടെ മോര് കറീന്നാ തോന്നുണു പറയാ
ആ ഹ് ആ ഹ്ആ
ആ അങ്ങനെ തോന്നണു പറയ
അപ്പൊ ഈ തേങ്ങേക്കെ അരച്ചിട്ട് ഇപ്പം മാമ്പഴ പുളിശ്ശേരി അങ്ങനെയൊക്കേണെങ്കില്
അയിന് അയെന്നെ മ് മറ്റേ മറ്റേ പഴുത്ത മാങ്ങോണ്ടല്ലത്ണ്ടാക്ക ആഹ് അതിനതന്നെ പറയാ തോന്ന്
തും മോ മോരറിന്ന്ന്നെ പറയണേ
അയിന് മാങ്ങ ഒന്ന് മാങ്ങ പുളിശ്ശേരിയോ അങ്ങനെ എന്തോ പറയ് ആഹ് ന് അയ് ഞാനതാ അങ്ങൻത്തൊന്നുണ്ടാകൂല അത് കാരണം ക്കയ്നോട് അതിനൊട് വല്യൊരു പ ങ്ങനെന്താ പേര് ഏതാന്നല്ല ഞ്ഞ്ണ്ടാക്കും എന്ത് അവീൽ ണ്ടാക്കും ക്കും പുളിയഞ്ചിണ്ടാക്കും സാമ്പാറ്ണ്ടാക്കും കുമ്പളങ്ങക്കറിണ്ടാക്കും
പുളി ഇഞ്ചി അത് മറ്റേ ഏതോ ഒരു സിനിമേലുണ്ടോ അതല്ലേ
മധിരള്ളത് മധിരള്ളത്
ആ തെങ്ങനെ ചേച്ചി ഉണ്ടാക്കണാ
അതോ അത് ഞമ്മളെ മറ്റേ ശർക്കരല്ലേ ആദ്യം കറുത്ത പുളിങ്ങ ഉണ്ടാവൂലേ നമ്മള് പുളിങ്ങ സാദാ പുളങ്ങ പഴകിയ നല്ല കറു കറുത്ത കളർ ഉണ്ടാവില്ലേ ആ അങ്ങനത്തെ പുളങ്ങാണ് ഇതിന് എടുക്ക ആ നല്ല നല്ല കൈ കൊണ്ട് തിരുമ്മീട്ട് അതിന്റെ പഴുപ്പ് മാത്രം എടുക്കുക ആ അതിന്റെ പഴുപ്പ് മാത്രം എടുത്തിട്ട് പിന്നെ ഞമ്മള് ഒരു പാത്രത്തില് എണ്ണ ചട്ടി വെക്കുക എണ്ണ പാല വെളിച്ചെണ്ണ പാല ഇണ്ട് വെളിച്ചെണ്ണ പർന്ന അനിക്ക് കടുക് പൊട്ടിക്കാ ട്ട് ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിയില്ലേ
ആഹ്
നല്ല അല്ലെങ്കിൽ ഇഞ ഒന്ന് കെ ക്ഷ് ചെയ്താ മതി മിക്സിൽ ഇട്ടിട്ട് നമ്മള് ഒന്നന്ന് ക ക്ഷ് ചെയ്താ നല്ല പൊടി പൊടിയായി കിട്ടും കിട്ടുല്ലേ അങ്ങനെ അങ്ങനെ നല്ലങ്ങോട്ട് ഉ ഫ്രൈ ചെയ്തെടുക്ക എണ്ണേല് ഈ കടുക് പൊട്ടിച്ചേക്ക് ഇത് നല്ല ഫ്രൈ ചെയ്തെടുക്ക എന്നിട്ടയ്ക്ക് മ മറ്റ മുളകില്ലേ നമ്മള് പച്ചമുളക് നടുവിൽ ഓരോ ഓട്ട കുത്തിട്ട് അത് ഇട്ട് കൊടുക്കുക
ആ അ ന്തിന്
ആ അത് വെറുതെ അത് അയ് ക്ക് മറ്റേ ആ മധുരം പുളിയൊക്കെ കേറി ആ മുളക് തന്നെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും
ആഹ് ആഹ്
ആ ആ അങ്ങനെ എന്നിട്ട് അതണ്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യമ്മള് മാറ്റി വക്കല്ല എന്നിട്ട് ആ ഈ ഇഞ്ചിഇതൊക്കെ മൂപ്പിച്ചേക്കന്നെ ഒരുവിധം ആയിന്ന് കണ്ടാ ഞമ്മൾ മുളക് ഇടും തീ മുളക്ഇട്ടാല് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഞമ്മൾ ഈ പുളിങ്ങ ഇ ഇത് വെള്ളം എടുത്ത് വെച്ചിക്കുന്നി ക തീരുള്ള വെള്ളം ഈ കാലം ആ വെള്ളം പ ആ വെള്ളംപാർന്ന്ട്ടയ്ക്ക് ശർക്കര ഇട ഉപ്പ് ഇട ന്നട്ട് നല്ലം തിള ച്ച് തളച്ച് തളച്ച് നല്ല കുറുകി കട്ടിയിലായി വരും അതന്നെ പുളിഞ്ചി
ഇതിപ്പോം നമ്മൾ അച്ചാറ്ണക്കൊക്കെയണ കഴിക്കണ അതൊ ഒരു കറി ആയിട്ടാണോ എടുക്കണെ
ല്ല കറി ആയിട്ടില്ല അച്ചാറൊക്കെ ആയിട്ട് ങ്ങളൊന്ന് തിക്കൊക്കെ സദ്യൊക്കെ ഒക്കെ ഉണ്ടാക്കൂല പുളിഞ്ചി
നമ്മൾ ഇവിടെ പുളിഞ്ചൊന്നുല്ല ആഹ് ഞങ്ങള്വിടെ തിരുവനന്തപുരം സൈഡിലിങ്ങോട്ട് അങ്ങനെയൊന്നുല്ല
അതെല്ലേ
ഉം ഇത് ഏതോ സിനിമയിലേ കാണുമ്പഴാണ് ഞാൻ ഇങ്ങനെൊ ഒരു കറി ഉണ്ടെന്ന്ന്നെ അറിയണെ
അത് ഞ നല്ല ടേസ്റ്റ് ആണ് ബിരിയാണിക്കൊ മന്തിക്കൊക്കെ നല്ല ടേസ്റ്റ്ണ് അത്
ആഹ് അഹ്
ഉം അന്ന് ഇണ്ടാക്കി നോക് ഞാൻ പറഞ്ഞാമാരി നാ നല്ല രസാണ് അത് കഴിക്കാന്
നിന്ന അവിടെ എന്തിരായിരുന്നു കറി
ഇന്ന് കുമ്പളങ്ങക്കറിയായിരുന്നു കുമ്പളങ്ങയും വായക്കയും ഉം വ മറ്റെ തേങ്ങര്ച്ച കറി വെക്കുല്ലേ ആഹ് അങ്ങനെ തേങ്ങര്ച് കറിച്
നമ്മൾ അതിന് ഇവിടെ എന്ത് പറയന്ന്റിയാമോ അ തിന് ഇവിടെ നമ്മൾ ഉടച് കറിയന്ന് പറയും
ആഹ് അതന്നെ സംഭവം ഒക്കെ ഒന്നന്നെണ് പേരോള് വ്യത്യാസ
പേ ആഹ് ആഹ്
ആഹ് അതന്നെ അങ്ങനെ വെച്ചു പിന്നെ ഉം വത്തൽമീൻ പൊരിച്ചത് മ ചാറും അതന്നെന്ന് ഉം
പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞാ ചേച്ചിയുടെ
ആഹ് ജോലിയക്കെ കഴിഞ് ന്നൊരു മരണണ്ടായിരുന്നു അവിടെ പോയി വന്നിട്ടുള്ളൂ
ആര് ബന്ധുവായിരുന്നോ
ആഹ് ഇവിടുത്തെപ്പാന്റെ ഇമ്മാന്റെ അനിയത്തി മരിച്ചിക്കേഞ്
ഓഹ് ഓഹ് ഓഹ്
ആപ്പോ ആടെ പോയി വന്നിട്ടിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ടൊള്ളൂ
ആഹ്
ഉം പിന്നെ വേറെന്താ ഇതാ കുട്ടിനെ കൊണ്ടാവാം കൊ പിന്നെ കൊണ്ടോരാൻ പോവാൻ നോക്കാ
ആഹ് ആഹ് ആഹ്
ഉം വണ്ടി അങ്ങട്ട് വരുന്നോടത്ക്കാണ് പോണം
അഓഹ് മഴ ഇണ്ടായിരുന്നന്ന് അവിടെ
ല്ല ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പതാ നല്ല മഴ പെയ്യിണ്ട്
ആഹ് രാവിലെ മക്കളെപ്പ പോണോ
രാവിലെ പോവും മക്കള് പോവും
എത്ര മണിക്ക്
ഒരു ഒരാള് പോവും എട്ട് നാപത് നാപ്പത്തഞ്ചൊക്കെ ആവുമ്പോ മൂത്താള് പോവും രണ്ടാമത്തെ ആള് ഒമ്പതേകാലാവുമ്പോ പോവും ചെറിയാള് പോണെങ്കി പത്തുമണിയാവും ഉം ആഹ് കുട്ട്യേളുണ്ടാ അനക്ക്
എനിക്കില്ല ചേച്ചി
ആഹ് ഉം പിന്നെ യെന്താരുന്നു പഠിക്ക
ഞാൻ നേഴ്സിങ്ങന് ഇന്നലെ ചേച്ചി വിളിച്ചിരുന്നെന്നെ
അതെ അതെ ഞാനേ ക്ലിയർ ചാറ്റ് അടിച്ച കാരണെ നമ്പറൊക്കെ ഞാന് ചാറ്റ് ചെയ്തതൊ ഒക്കെ പോയിക്കണ്
ആഹ് ആഹ്
കൊറേ ആൾക്കാര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അപ്പൊ ഞാന് അത് ഇഞ്ഞ് കുട്ടികള് അതും ഇതും എടുക്കണ്ട വെച്ചിട്ട് ഞാൻ ക്ലിയർ ചാറ്റടിച്ചിരുന്നു
എങ്ങനെയുണ്ട് മൂക്കിന്റെ കൊഴപ്പൊന്നുമില്ലല്ലോ
ആഹ് ഇല്ല ചേച്ചി കുഴപ്പമില്ല ഇന്നലെ വൈകുന്നേരം ആയപ്പോ വീണ്ടും വന്നിരുന്നു പിന്നെപ്പോ കുഴപ്പമില്ല
ആഹാ അതെല്ലേ റസ്റ്റ് വേണ്ടവരും റസ്റ്റ് വേണ്ടേരും
ആഹ് അല്ലാതെ കുമ്പിടും നീരും അങ്ങനത്തൊന്നും ചെയ്യണ്ട
ഓഹ
ഉം മറ്റേ അതെ മരുന്ന് എല്ലാപോലൊക്കെ പറഞ്ഞമാതിരിയൊക്കെ ചെയ്താള എന്നാലെ മാറി മാറിനില്ലാന്നുണ്ടെങ്കി അപ്പൊ എന്തേലും ചെയ്തോളുണ്ടോ അയിന് പേടിക്കാൻ അങ്ങനെന്നില്ല ഇപ്പൊ എന്നാ പോണെന്നിട്ട് ക്ലാസ്സിന്
ഞാൻ നാളെ തൊട്ട് പോവാന്ന് വിചാരിക്കുന്നു
ആഹ് ഇപ്പോ ജോയിനായിട്ടുള്ളൂ ക്ലാസ്സിന്
ഇല്ല ചേച്ചി ഞാൻ സെക്കൻ് ഇയർ
അതെല്ലേ ഉം എങ്ങനെ നിന്ന് പഠിക്യ അല്ല വന്ന് പോവ്വെ
ഞാനവിടെ വ വന്ന് പോവും ഞാൻ ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റൽ ഹോസ്റ്റലിലായിരുന്നു ഇപ്പൊ വന്ന് പോവും ഉം
അമ്മ അച്ഛനൊക്കെ എന്ത് ചെയ്യണ്
ആഹ് ജോലിക്ക് പോയി
അതെ എന്താ ജോലി
അമ്മ കടയല്
അതെ വേറെ ആരൊക്കെ ള്ളത്
വേറെ അനിയനുണ്ട് അപ്പൂപ്പനു ഉണ്ട്
ആഹ അനിയന് ചെർദാ
അവ എട്ടില്
എട്ടില് അ ഇന്റെ മോളെ പ്രായയ് കാരം എങ്ങനെ ആള് പഠിക്കാനൊക്കെ
ആ അവ നല്ല പഠിക്കും
ആഹ്
എല്ലാ കാരും പഠിക്കും
അന്നേക്കാട്ടും പഠികുലെ പഠിച്ചോട്ടെ പടി ഇന്നത്തെ കാലത്ത് പഠിപ്പന്നല്ലേവാണ്ട്
ഉം
ഉം പഠിപ്പില്ലെങ്കിൽ ഒന്നും നടക്കൂല മോളെ
അതെ
ഉം എങ്ങനെ കല്യാണൊക്കെ നോക്കലൊടങ്ങിയോ
ആ നോക്ക്ണ്ണ്ട് ഒന്ന് നോക്കി വെച്ചേക്ക്ന്ന്
ആഹ
ഏ ജനുവരിയിലൊക്കെ ഡേറ്റ് ഡേറ്റ് പറഞ്ഞില്ല ജനുവരിയിലൊക്കെ ആവുമ്പോ നടത്താന്ന് പറഞ്ഞിട്ടിരിക്ണ്
ആഹ ഇയ്യ് നോകേതാ വീട്ടേര് നോകേതാ
രണ്ട്
ആഹ രണ്ടുമ്പാടെ മിക്സലെ ആഹ ഞങ്ങളി അങ്ങനെ തന്നെയ്ന്നു
ആഹ്
മിക്സന്നെരുന്നു. ആദ്യം ഞങ്ങള് നോക്കി പിന്നെ പെരക്കാര് നോക്കി നടക്കൂലാന്നണ്ടപ്പം പെരക്കാരും നോക്കി ഹും ഉം എന്താ ആൾക്ക് പണി?
ആള് വന്നിട്ട് പി എസ് സി ട്രൈ ചെയ്തൊണ്ടിരിക്കുന്നു പിന്നെ അവന് വേറെ ഒരു ജോലി ഉണ്ട് ഇവിടെ പ്ര പ്രൊമോട്ടറായിട്ട് ആഹ് ആഹ് വേൾപൂളിന്റെ
ആഹ് അത് മറ്റേ നമ്മളെ ഇതിന്റെല്ലേ ക മറ്റേ ഇന്റെ വാഷി മെഷീനൊക്കെ അതാണ്. ആഹ് ആഹ് അയിൻ്റെ കമ്പിനീലെയ്ക്കാരല്ലേ.
ആഹ് കമ്പിനിയിലെ പ്രൊമോട്ടർ.
ആഹ്
ഏഹ്
ന്നിട്ട് ജനുവരീലാ കല്ല്യാണം
ആഹ് ഫിക്സാകീല. ജനുവരിയിലൊക്കെ നടത്താന്ന് പറഞ്ഞിരിക്കണ്.
അതലെ ഉം അച്ഛന് എന്താ ജോലി?
അച്ഛൻ വെൽഡിങ്. ഓട്ടോ ഓടും. അങ്ങനെ ഉം
കല്ല്യാണൊക്കെ ആവുമ്പോത്തിന് ന്നാ ഇതൊക്കെ മാറ്റിക്കാളാ
ഏത്
മൂക്കിന്റെതൊക്കെ ശരിയാക്കിക്കാളാറിയ ഊം പിന്നെ വേറെന്തൊക്കെ? രാവിലെ നേരത്തെ പോവലുണ്ടോ ക്ലാസ്
ആഹ് ചേച്ചി രാവിലെ എനിക്ക് ആറര ആവുമ്പഴ്ത്തേക്കും പോണം വീട്ടീന്ന് ആറരയാവുമ്പോ എറങ്ങണം.
ആഹ്. കൊറേ ലോങ്ങാണോ?
ആഹ് അതാ സിറ്റിയിലോട്ടാ.
അതെ ലെ.
ഉം
ആഹ്. ഇഞ്ഞിപ്പോ എത്ര ഇണ്ട് പഠിക്കാൻ എത്രണ്ട്?
പഠിക്കാൻ ഇനി ഒരു വർഷവും കൂടെ ഇണ്ട്.
ഒരു വർഷം കൂടി ഇണ്ട്ലേ. അത് കെയിഞ്ഞാ പിന്നെ പ ജോലിക്കോവാ?
ജോലി ജോലി ആഹ് അവടെ തന്നെ ജോലി കിട്ടും നമു
അതെലെ ആഹ്.
അങ്ങനെയാണ്.
അവടെ നായണ്ടോ കൊരക്ക്ണ്.
നാളെ ഉണ്ട്.
ആഹ്
ഉം
പിന്നെ അമ്മ നേരം നേരത്തെ വരോ?
എന്തോ?
അമ്മ അമ്മ നേരത്തെ വരുവോ?
ആഹ് ഒരു ആറ് മണിയാവും ചേച്ചി വരുമ്പം.
ആറ് മണിയാവും ലേ നേരത്തെ പോവോ?
എവിടെ? രാവിലെയോ. ഓഹ് ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോ പോവും. ഉം
ഉം
ന്നാ വെക്യട്ടെ.
ആഹ് ശരി ശരി
ആഹ് ശരി